ഹലോ
ഹലോ
ആഹ് എന്തു ചെയ്യുന്ന്
ഞാൻ ഇവിടെ ഇരിക്കുവടെ എന്തുണ്ട് വിശേഷം
വിശേഷം ഒന്നുമില്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുവാ
ആഹ് മഴ ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുവാ
ഉം മഴക്കോളുണ്ടല്ലേ
ഉം മഴക്കോള് ഉണ്ട് മഴയും ഉണ്ട് ചെറുതായിട്ട്
ഉം എന്നാലും ബോറ് അടിക്കുന്ന് ഇപ്പം സ്കൂളൊക്കെ തൊറന്നോണ്ട് പിള്ളേരെല്ലാം പോയല്ലോ
അതെ പിള്ളേരെല്ലാം സ്കൂളുകളിൽ പോയി നമുക്കത് കാണുമ്പം കൊതിയാവണ് വീണ്ടും ഇങ്ങനെ സ്കൂളിലൊക്കെ ക്കെ പോവാനായിട്ട് ബാഗ് ഒക്കെ തൂക്കീട്ട്
വീട്ടില് ഇതൊന്നും അറിഞ്ഞിരുന്ന കാര്യമാണ് അതിലൂടെയാണ് കടന്നു പോകുന്നെ എന്നൊക്കെ
സത്യമാണ് നമ്മള് പണ്ടൊക്കെ സ്കൂളി പോ ഇങ്ങനെ മടിച്ച് മടിച്ചായിരിക്കും രാവിലെ മടിച്ച് എണീക്കുന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളിയാഴ്ച ച്ച ആയാ മതി സ്കൂൾ അടച്ചാൽ മതി അങ്ങനെയുള്ള രീതിയിലല്ലേ രാവിലേ എണീക്കുന്നത്
സത്യവാ ഇപ്പൊ ഇതായെ പിള്ളാരെയൊക്കെ കാണുമ്പം എന്തോരം കൊതിയാ നമ്മള് സ്കൂള് തുറക്കുന്നേന് മുമ്പട്ടേ ഇങ്ങനെ എ എല്ലാം മേടിക്കാനൊക്കെ പോത്തില്ലായിരുന്നോ കുടുംബമായിട്ട് ബാഗും ബുസ് പുസ്തകങ്ങളും കൊടയും പുതിയ ഡ്രസ്സ്‌ എല്ലാം മിസ്സ്
സത്യം ആഹ് ഒരു മെയ് മാസമൊക്കെ അവസാനൊക്കെ ആവുമ്പൊഴേ പിന്നെ അങ്ങ് പർച്ചേസിംഗാ സ്കൂളിൽ പോവാനുള്ള സാ സാധങ്ങളൊക്കെമേടിക്കാനായിട്ട് ബുക്ക് മേടിക്കുക ആഹ് ബുക്കിന്റെയൊക്കെ വേണം ഞാനിങ്ങനെ ബുക്കൊക്കെ എടുത്ത് വെച്ച് എന്നിട്ടിങ്ങനെ മണപ്പിക്കുവാരുന്ന് ഓ അടിപൊളി മണവാ പുതിയ ബുക്കിന്റെയൊക്കെ മണവേ
ആഹ് ആണ് പിന്നെ അത് പൊതിയുന്നത് എനിക്ക് അതും ഭയങ്കര കൗതുകമായിരുന്നു ഇങ്ങനെ പേപ്പർ മേടിച്ചിട്ട് വന്ന് എന്റെ ഫാദറാണിത് പൊതിഞ്ഞൊക്കെ തരുന്നെ അപ്പം അതിങ്ങനെ നീറ്റായിട്ട് പൊതിഞ്ഞിങ്ങനെ സ്ലിപ്പ് ഒക്കെ ഒട്ടിച്ച് അങ്ങനെ കൊണ്ട് പോകാനൊക്കെ ഇഷ്ടം ആയിരുന്നു ഉം
സത്യം ഇവിടെ എനിക്ക് ഉമ്മച്ചിയാരുന്ന് പൊതിഞ്ഞ് തരുന്നെ നല്ലെ നീറ്റ് ആയിട്ട് പൊതി ഇങ്ങനെ അത് മടക്കിയൊക്കെ വെക്കുന്നെ കാണാം നമ്മള് പൊതിഞ്ഞാ അത് ശരിയാകത്തില്ല പക്ഷെ അവര് അവര് ഭയങ്കര നീറ്റ് ആയിട്ട് അതിങ്ങനെ ഇളകി വരാത്ത രീതിയിൽ പൊതിഞ്ഞ് മറ്റേ നെയിം സ്ലിപ്പൊക്കെ വെച്ച് പേരൊക്കെ എഴുതി ബുക്കൊക്കെ ഏതൊക്കെയാന്ന് സബ്ജെക്ട് അങ്ങനെയൊക്കെ എഴുതി ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഓർഡറിലാക്കി ഇങ്ങനെ വെക്കുവാരുന്ന്
സത്യവാ പത്താം ക്ലാസ് വരെയും ഞാൻ അങ്ങനെ പൊതിഞ്ഞോണ്ടൊക്കെ പോയിരുന്നു പക്ഷെ അപ്പഴും നമ്മള് പൊതിയണെ ശരിയാവത്തേ ഇല്ലാരുന്ന് ഇവര് പൊതിയണ പോലെ ആവ
അത് ശെരിയാ അയ്ഷ് അയ് ശെരിയാ ഒര് പത്താം ക്ലാസ് വരെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു കൗതുകത്തിലായി ന്നു ബുക്കുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കക്കും എല്ലാ ഓരോ സബ്ജക്റ്റിനും ഓരോ ബുക്ക് അങ്ങനെ അതെല്ലാം ഇങ്ങനെ പൊതിയിട്ട് വെക്കണം പിന്നെ ഒരു നമുക്കൊക്കെ ഈ ഏത് മറ്റേ യു പി എൽ പി ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക്‌ ഒരു ബോക്സൊക്കെ ഉണ്ടല്ലോ പേനയൊക്കെ വെയ്ക്കാം പേനെ മറ്റേ ഇങ്ങനെ മുത്തൊക്കെ ഉള്ള ബോക്സുകളൊക്കെ അതൊക്കെ കാണുമ്പോഴത്തേക്കെക്കെ ഭയങ്കര കൗതുകമായിരുന്നു
ആഹ് ചിലവർക്ക് മറ്റേ ഗൾഫീന്നൊക്കെ ആരെങ്കിലും കൊണ്ടുവരുമ്പോ കുറച്ചും കൂടെ വെറൈറ്റി ടൈപ്പ് ബോക്സുകൾ കിട്ടും അവര് ഒക്കെ എപ്പഴും ഷോ ആയിരുന്നു ഞാനെ ഇടക്കൊക്കെ കൊണ്ട് വന്ന് കാണിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ തരുന്ന ബോക്സൊക്കെ കൊണ്ടുപോയി
ആഹ് അത് ശരി അത് മാത്രല്ല ഈ ഗൾഫിന്ന് കൊണ്ട് വരുന്ന കട്ട്ര് റയ്സിനൊക്കെ ഒരു പ്രത്യേക തരം മണം പെൻസില് ഇതൊക്കെ അമ്മളും ഇങ്ങനെ വീട്ടില് ആരെങ്കിലൊകൊണ്ട് വരുമ്പത്തേക്ക് ഇങ്ങനെ സ്കൂളി കൊണ്ട് പോയിട്ട് ഇങ്ങനെ ഭയങ്കര ഷോയൊക്കെ കാണിച്ച്. എറൈസറൊക്കെയാണെങ്കിൽ നമ്മളെ ഇവ്ടെ കി ക്കല്ല നല്ല വേറെ പല പല കളറ്ലുള്ള റയ്സറേള് അതൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെയാണെങ്കി ഇങ്ങനെ ഭയങ്കര നമ്മ്ക്കൊക്കെ അത് ഭയങ്കര കൗതുകല്ലെന്ന
മണം വരും അങ്ങനെയൊക്കൊരു വെറൈറ്റി ആണ് പിന്നെ നമ്മള് ഒരു കൊച്ച് ന്ന് വെച്ച ഒര് രണ്ട് മൂന്നില് ലൊക്കെ പഠിക്കുമ്പള് നമ്മള് നെല്ലിക്ക അല്ല ലൗലോലിക്ക ഇതൊക്കെ കൊണ്ടുപോയിട്ട് കുടിക്ക്ന്ന വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെയൊ ത്തില്ലായിരുന്നോ
അങ്ങനെയൊക്കെ ചെയ്യാ അത് മാത്രല്ല നമ്മള് ഈ സ്കൂളീന്നൊക്കെ സ്കൂളിന്റെ പൊറത്തെ കച്ചവടക്കാരാണെ ഈ ക കമ്പിളി നാരങ്ങ ആണെങ്കിലും നെല്ലിക്കയാണെലും മാങ്ങ ഉപ്പിലിട്ടയാണെലും ഒരെണ്ണ് തിന് അഞ്ച് രൂപ ഒക്കെ വെച്ച്ട്ട് അതൊക്കെപയങ്കര അമക് അന്ന് നമ്മള് ഒരുരൂ രണ്ട് രൂഒക്കെ ഭയങ്കര വാല്യു അല്ലായിരുന്നൊ വേടിക്കാനൊക്കെ ആണെങ്കി വീട്ടി നിന്ന് പറഞ് പൈസ പോലെന്നെ ഉച്ച സമയതൊക്കെ ഇങ്ങനെ സ്കൂളിരുന്ന് അടുത്തൊരു കട അവ്ടെ പോയി നമ്മൾ അച്ചാറ് വാങ്ങിക്ന്ന പോയിറ്റ് രണ്ട് രൂപക്കെ കൊടുത്തിട്ട്. അച്ചാറേള് വാങ്ങിക്ന്ന അത് ഈ സ്കൂള് ഇന്റർവൽ ടൈമിലിരുന്ന് തിന്നുന്നതൊക്കെ പയങ്കര ഒര് ഇതാണത്
ആണ് നമ്മള് ഇന്റർവെലിനൊക്കെ ഈ അച്ചാറ്തിന്നോണ്ട് ടക്കുന്നൊരു ഒരു പ്രത്യേക രസായിരുന്നു ഇപ്പഴും പിള്ളേര് മുട്ടായിക്കല്ലെ കഴിക്കുന്നെ നമ്മള് അച്ചാറ് എ പാക്കറ്റ് അച്ചാറ് മിച്ച് അതൊക്കായിരുന്നു കഴിച്ചോണ്ടുരുന്നെ പിന്നെ ഫുഡ് കഴിക്ക്ന്നാണെങ്കിലും ആഹ് ഫുഡ് കഴിക്ക്ന്നാണെങ്കി ലെ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്ക്ന്നതും. ഷെയറീയ്യുന്നതും പിന്നെ കൊറേ സമയ ആവുമ്പഴതിന് നമ്മളവ്ട്ന്ന് സ്കൂളീന്നും ആഹാരം വേടിച്ച് കഴിക്കുവായിരുന്നല്ലൊ എടയ്കൊക്കെ
ആഹ് അ അൻ അന്താ ഞങ്ങളൊക്കെ ഏഴാം ക്ലാസ്സിലൊക്കെ ഈ ഒരാള് പൊതിച്ചു പൊതിചോറ് കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാരും കൊണ്ടുവന്ന് ചോറെല്ലാം തട്ടിയിട്ടിട്ട് എല്ലാം അവ് കൂടെക്കെ മിക്സ് ഇട്ടത്തിരിക്കും എന്നിട്ട് എല്ലാരും കൂടെങ്ങനെ കഴിക്ക അങ്ങോട്ട് വാരി കൊടുക്കും ഇങ്ങോട്ട് വാരികൊടുക്കും അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചാർജ്
ഇപ്പ അതൊക്കെ ആലോചിക്കുമ്പൊ വെഷമം വെറുതെ ഇരിക്കുവല്ല്യയൊ ഒന്നുമില്ല
അത് സത്യാ അതൊക്കെ ഇ ഇപ്പൊ എല്ലാരും ഫോണ് എങ്ങനെ ഫോണിലൊക്കെ കളിച്ചോണ്ടൊക്കെരിക്കുവായിരിക്കും പഷെ ആ ഒര് സമയത്തൊക്കെ നമ്മള് എല്ലാരും ഇങ്ങനെ സമയം കിട്ടുമ്പഴൊക്കെ ഭയങ്കര നമ്മള് കോളജിലൊക്കെ ആണെങ്കിൽ ചിലപ്പൊഴക്കെ നമ്മള് ഫോണിലൊക്കെ ആയിരിക്കും ഫോണൊക്കെ വന്നപ്പൊ നമ്മള് ഫോണല്ലെ ഉപയോഗല്ലാരുന്നൊ പഷെ സ്കൂളുകളആയിരിക്കും പറ്റി ഇന്റർവെൽ ടൈമിലൊക്കെ എല്ലാരും കൂടെ ചേർന്ന് ഇന്ന് കഥ പറയക്കും കളിക്ക്ക്കൊക്കൊരു അതൊരു ബഹളായിരുന്നു
എന്റെ സ്കൂൾലൊക്കെ ഇങ്ങനെ രണ്ട് പെൺ പിള്ളാര്ടെ എടയില് രണ്ട് ഗ്രൂപ്പ്ണ്ടായിരുന്നു കഥ പറയുന്ന ഗ്രൂപ്പുണ്ട് ക കളിക്കുന്ന ഗ്രൂപ്പുണ്ട് ഷെ എനിക്കാണെങ്കി ഈ കളിക്ക്ണ ഗ്രൂപ്പി ചേരണൊന്നാ ആഗ്രഹം. അങ്ങനെ എന്റെ ഷെ ഞാൻ ഉള്ള ഗ്രൂപ്പ് കഥ പറയ്ന്ന ഗ്രൂപ്പും. അങ്ങനെ ഞാൻ ഗ്രൂപ്പൊക്കെ മാറി എനിക്ക് എപ്പഴും ഇങ്ങനെ കളിച്ച് ആക്ടീവായിട്ട് നടക്ക ണായിരുന്നു ആ പ്രായത്തില്. ഇപ്പഴും അങ്ങനെന്നെ അങ്ങനെ നടക്കാനാ ഇഷ്ടം പക്ഷെ അവസരമില്ല ഒന്നിനും
ആഹ് അത് ശെരി ഞ ഞങ്ങളും അങ്ങൻ നമ്മള് എടക്ക് കഥ പറയുകയും ചെയ്യാര്ന്ന് കളിക്കേം ചെയ്യാര്ന്ന് നമക്ക് ഏഴാം ക്ലാസ്സിലൊക്കെ ഈ ഈ രണ്ട് മറ്റേ ഏത് അറബ് ഒക്കെ പഠിക്ക്ന്ന പിള്ളാരൊക്കെ വേറെ ക്ലാസ് അവരെല്ലാരുടെ ഒര് ക്ലാസ് അങ്ങനെയൊക്കെയാര്ന്ന് അപ്പൊ കൊറച്ച് പിള്ളാരൊക്കെ വരത്തോള്ളാര്ന്ന് അപ്പ നമ്മ നമ്മളെല്ലാരും കൂടെ കൊറേ നേരം ഒക്കെരിന്ന് കഥ പറിം പിന്നെ കൊറേ നേരം നമ്മള് സാറ്റ് പോല്ള്ള കളി
ഇന്നല്ലേ
അതാ ഇങ്ങനെ നമ്മള് നമ്മളവ്ടത്തെ ടോയ്ൽറ്റിന്റെ സൈഡി പോയിട്ടായിരുന്നു സാറ്റ് പോല് കളിയൊക്കെ കളിക്ക്ന്നെ
ആഹ് ശെരിയാ സാറ്റാര്ന്ന് അന്ന് നമ്മുടെക്കെ മെയിൻ കളി പിന്നെ ഇങ്ങനെ പിടിക്കാൻ വരുന്ന കളിയുണ്ട് ഓടിച്ചിട്ട് പിടിക്ക ന്നതും ഇപ്പൊ പിടിക്കുന്ന ആള് അടുത്തായത് ഓടിച്ചിട്ട് പിടിക്കണം അങ്ങനെയൊക്കെ
അതു പോലെ കക്ക്കളി ഉണ്ടായിര്ന്ന്‌ ഭയങ്കര വല്യതായിട്ട് ഇങ്ങനെ കൊളോക്കെ വരച്ച് നമ്മുടെ കൊണ്ടോവും വീട്ടീന്ന് മറ്റേ ഓടൊക്കെ പൊട്ടിയതും ടൈലൊക്കെ പൊട്ടിയതും കൊണ്ടേയ് അതൊക്കെടുത്ത് ബാഗീടും എന്നിട്ടതും കൊണ്ട്‌ പോവും ഇന്റർ ബെല്ലിന് കക്ക് കളിക്കും ഓരിടക്കൊക്കെ അത് ഒരു സീസണായിരുന്നു കക്ക് കളിയൊക്കെ
നമക്ക് അതോണ്ട് കുറെ നല്ല മെമ്മറീസ് ഉണ്ട് സ്കൂളുകളിൽ ഇപ്പോ ഉള്ള പിള്ളേർക്ക് കൂടുതലും പഠിത്തുവായിട്ട് തന്നെയാണോന്ന് കോൺസെൻട്രേഷന്
ആന്നേ ഇപ്പ ഉള്ള എല്ലാവരും ഇങ്ങനെ ഇത് പടിത്തതിന്റെ കൊറെ ആക്ടിവിറ്റീസ് അങ്ങനെയാ ല്ലാതെ നമ്മള പോലെയുള്ള ഓർമ്മകളൊന്നും ഇപ്പോഴത്തെ ഉള്ള പിള്ളേർക്ക് കിട്ടാൻ ചാൻസ് കുറവാ മൊത്തോം ഈ ക്ലാസിറെക്കെ അന്നെ സ്മാർട്ട് ക്ലാസുകൾ അങ്ങനെയൊക്കെല്ലേ
ആണാണ്
നമുക്കൊക്കെയാണെ ങ്കിൽ എന്തുവാ ബോർഡിൽ അവരെഴുതുന്ന്‌ പടം വരയ്ക്കുന്ന് അതുപോലെ ടീച്ചർമാ ഓരോ സംഭവങ്ങളൊക്കെ ചാർട്ടിലൊക്കെ വരച്ചോട്ടൊന്ന് കാണിക്കുന്നു ഇപ്പൊ എല്ലാം സ്മാർട്ട്ക്ലാസ്സ്‌ ആയക്കൊണ്ട് എല്ലാം ആ അവര് പെൻ ഡ്രൈവിലും ലാപ്പിലൊക്കെ ആക്കിക്കൊണ്ടുവരുന്ന് കാണിക്കുന്ന അങ്ങനാ
പിന്നെ നമ്മൾ അന്നത്തെ സമയത്ത് ഒരുപാട് പഠനത്തിൽ ഭയങ്കര താല്പര്യം അതിനെക്കാട്ടിലും നമുക്ക് കളീം കാര്യങ്ങളും ആരുന്നല്ലോ ഇപ്പോഴാണ് പഠിക്കണം മാർക്ക് മേടിക്കണം മാതാപിതാക്കളുടെ ഭാഗത്ത് ന്നായാലും പിള്ളേരൊരുപാ ട് പ്രഷർ ചെയ്യുന്നുണ്ടല്ലോ
ആ അത് ശെരിയ ഇപ്പഴുള്ള പിള്ളേർക്ക് ഒരു അര മാർക്ക് കൊറഞ്ഞാലും മതി ഭയങ്കര വിഷമാ അര മാർക്ക് വേണ്ടീട്ടക്ക ഫുൾ മാർക്ക് കിട്ടാതെക്കേ ഇരിക്ക്പോഴ്ത്തേക്ക ഭയങ്കര വിഷമ അതുവല്ല മാതാപിതാക്കളും അങ്ങ അങ്ങനന്ന ഒരു മാർക്ക് ഒരു കൊച്ചിനെ കാട്ടിലും മാർക്ക്ത് കുറഞ്ഞ കഴിഞ്ഞാൽ അവിടെ വഴക്കായി അടിയായി പ്രശ്നായി പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെയൊന്നു ഇല്ലായിന്ന് മാർക്കൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നാൽ മതി വേറെ വേറെ വലിയ കുഴപ്പോ ചീതൊന്നില്ലായിരുന്നു
അതാണ് എന്നോടും ഇങ്ങനെ വീ ട്ടില് പഠിക്ക്ന്നോ അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഞാൻ പത്താം ക്ലാസ് വരെ ഉഴപ്പിയാ നടന്നേ പിന്നെ പ്ലസ് വൺ പ്ലസ്‌ ടു ഒക്കെ ആയപ്പോ കോളേജിൽ പഠിക്കാൻ പോണംന്ന്‌ ഒരാഗ്രഹത്തിത്തില് പഠിച്ചു അതും നമ്മുടെ സ്വന്തം താല്പര്യത്തിന് അ അല്ലാതെ പാരൻറ്സ് ഒരു തരത്തിൽ ഒന്നിനും പ്രഷർ ചെയ്തിട്ടില്ല
അത് ശരിയാ പത്താം ക്ലാസ്സിലൊക്കെ ഇപ്പൊ ചിലവർക്കൊക്കെ ആണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാം പെൺപുള്ള ർക്കൊക്കെണെങ്കിൽ പറയും സ്വർണ്ണകൊലുസ്സ് വാങ്ങിച്ചോടുക്ക ആമ്പുള്ളാർക്ക് സ്കൂട്ടി സൈക്കിൾ അങ്ങനത്തെ സാധനങ്ങ ങ്ങളൊക്കെ വാങ്ങിച്ചാെട്ക്കും പക്ഷെ എന്റെ വീട്ടിലാെന്നും എനിക്കൊന്നും അങ്ങനൊര് വാഗ്ദാനോം തന്നിട്ടില്ല നമ്മളൊക്കെ നമ്മ്ടെ സ്വന്തം ഇഷ്ടത്തിന് പഠിക്കണം മാർക്ക് വേടിക്കണൊന്ന്ള്ള ഇതില് രാവിലേ എണീറ്റിര്ന്ന് പഠിക്കുവായ്ര്ന്ന് നാല് മണിക്കക്ക എന്റെ ഒരു ഫ്രണ്ട്ണ്ടായിന്ന് അപ്പം അവളെ എണീക്കുമ്പോ എന്നെ വിളിക്കും രാവിലെ അവളെണീക്കുമ്പോ എന്നെ വിളിക്കും ഞാൻ എണീക്കുമ്പോ അവളെ വിളിക്കും എന്നിട്ട് നമ്മള് രാവിലക്ക് ഇരുന്ന് പഠിക്കും എന്നിട്ട് ഇത്‌ പത്താം ക്ലാസ്സക്കെ ആയിക്കൊണ്ട് സ്കൂളിൽ ചെന്നാലും ടീച്ചർമാരൊക്കെ ആണെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻ അതുപോലെ ഓരോരോ ടോപ്പിക്കുകള് പഠിക്കാനായിട്ട് അങ്ങനെ ഇന്ന് പഠിക്കക്കോ പിന്നെ അത് കഴിയുമ്പം ഈ എക്സാം ഒക്കെ അടുത്ത് വരുമ്പോ തേക്ക്ക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ക്ലാസ്സ് കാണും ഈവനിങ് ക്ലാസ്സുകളൊക്കെ കാണും അപ്പൊ നമ്മളിങ്ങനെ ഈവനിങ് ക്ലാസ് കഴിയാറാവുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കഴിക്കാനൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും ഗുണ്ട് പിന്നെ മറ്റേ ഇലയപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുവായിരുന്നു പിന്നെ ട്യൂഷനൊക്കെ പോവുന്ന ആണെങ്കിൽ അതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു
ശരി അന്ന് നമുക്ക് ഒന്നിനും സമയില്ലായിരുന്നു രാവിലെ ട്യൂഷൻ വൈകിട്ട് ഇതുപോലെ അല്ല ക്ലാ സ്കൂൾ കഴിഞ്ഞിട്ട് വൈകിട്ട് ഈവനിങ് ക്ലാസ്സ്‌ അത് കഴിഞ്ഞു ചില ദിവസം ട്യൂഷൻ കാണും നമുക്ക് ശരിക്കും പറഞ്ഞ ഒന്നിനും സമയുല്ലായിരുന്ന ജീവിതം ഭയങ്കര ബിസി ആയിയിരുന്നു പക്ഷെ ആ ബിസി ആയിരുന്നു തോന്നുന്നു നമ്മുടെ യതാർത്ഥ സന്തോഷം
അത് സത്യം ഞാനൊക്കെ ആണെങ്കില് വൈകീട്ട് പത്താം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നേരെ പെട്ടന്ന് അത് വീട്ടിൽ വരും എട്ട്ൊട്ടൊക്കൊണ് ട്യൂഷനൊക്കെ പോയി തുടങ്ങിയത് എട്ടിലും ഒമ്പയിലും ഒക്കെ നമ്മള് വെളിയിലൊക്കെ ട്യൂഷൻ സെന്റിലൊക്കെ പോകയാന്നു പക്ഷെ പത്താം ക്ലാ ലെക്കെ ആഹ് അമ്മള് വീട്കൾലൊക്കിങ്ങെനാ പഠിപ്പിക്കാ അതാക്മ്പത്തേൻ കൂട്തൽ ശ്രദ്ധ കിട്ടൂന്ന് പർഞ്ഞ് അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കുന്ന നമുക്ക് പഠിക്കാനുള്ളത് എടുക്കുന്ന പെട്ടെന്ന് പോകുന്ന് ട്യൂഷൻ ക്ലാസ്സിൽ ചെല്ലുന്ന പക്ഷേ ട്യൂഷൻ ക്ലാസ്സ് ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു അവിടെ പഠിപ്പിക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മള് കുറച്ച് പിള്ളോരൊക്കെല്ലേ ഉള്ളൂ അപ്പൊ ഉ അതൊക്കെ ഒരു ഭയങ്കര ഒരു അവരിങ്ങനെ ഒരു ഓവർലോഡ്കാര് അങ്ങനെയൊന്നുംല്ല നമ്മുക്ക് നമ്മള് സമാധാനത്തോടെ പഠിക്കുന്ന അങ്ങനെയൊക്കെ ഒരു അന്തരീക്ഷായിരുന്നു
എന്റെ ട്യൂഷൻ ക്ലാസ്ന്ന് വച്ചാൽ സ്കൂള് കഴിഞ് നേരെ അങ്ങ് കേറുായിരുന്നു എന്തെങ്കും സ്നാക്സ് ഒക്ക കഴിച്ചിട്ടച്ചേ ചെറിയ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെലും കഴിച്ച്ട്ട് നേരെ കേറുവായ്ര്ന്ന് പക്ഷേ ട്യൂഷൻ ക്ലാസ്സ്ന്ന് പറഞ്ഞു ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു ഇഷ്ടം പോലെ പഠിക്കാന നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള അധ്യാപകരായി യിരുന്നു ട്യൂഷൻ ക്ലാസ്സി ല് പക്ഷെ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ പത്താം ക്ലാസിൽ കുറച്ചെങ്കിലും മാർക്ക് വാങ്ങിയത്ഞാനല്ലാതെ എനിക്ക് ഒട്ടും സീരിയസ് അല്ലായിരുന്നു എല്ലാവരും പത്താം ക്ലാസ് ഭയങ്കര സംഭവാന്ന് പറഞ്ഞാലുവേ എനിക്കങ്ങനെ എന്റൊരു ഭയങ്കര ആത്മവിശ്വാസായ്ര് ന്ന് പഠിച്ചില്ലേലും ജെയിക്കും അങ്ങനെരു ആത്മവിശ്വാസാ പക്ഷെ ഇവട്ന്ന് ട്യൂഷൻ ക്ലാസീന്ന് കൊറേ അവര് പഠി പഠിപ്പിച്ചത് കൊണ്ടാ ജയിച്ചെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കി
എനിക്കിന്ന് വെച്ചാല് പത്താം ക്ലാസ്ക്കെ ആയപ്പോഴത്തേക്കും തന്നെയോ മനസ്സിൽ ഇങ്ങനെ വന്ന് പഠിക്കണം മാർക്ക് പേടിക്കണം ന്നൊക്കെ ഒള്ളാെര്ത് വന്ന് അങ്ങനെ ഞാൻ സ്വന്തായ്ട്ട് എന്നെ ഞാൻ തന്നെ എന്നെ ഫോഴ്സെയ്യുവാര് പഠിക്കാൻ വേണ്ടിട്ട് അതും പിന്നെ സ്കൂളിലെ ക്ലാസ്സ്കള് പിന്നെ ട്യൂഷൻ ക്ലാസിലൊക്കെ ആണെങ്കിലും അവ്ടെ പഠ്പ്പിക്ക്ന്ന ഒരാൾ ഒര് തായ്ര്ന്ന് ഒരാ പഠിപ്പിക്കുന്നത് അപ്പം അവര് പഠിപ്പിക്കുന്നതൊക്കെ ആണെങ്കിലും ഭയങ്കര നല്ല നല്ല പോലെ പഠിപ്പ ഒരു ചെറിയ ര് ടോപ്പിക്കെന്നെ നല്ല പോലെ പഠിപ്പിക്കും വീണ്ടും റിവിഷൻ നടത്തും ടെസ്റ്റ് പേപ്പറ് നടത്തും അങ്ങനൊക്കാ നടത്തി നടത്തി പിന്നെ നമ്മൾ തന്നെ അങ്ങ് ഭയങ്കര ഒരു ഇതാവുവാൻ പഠിക്കാനൊക്കെള്ള ഒര് ഇത് ആഹ് ത് അങ്ങനെ ഒള്ളൊര്തായ്ര്ന്ന്
അന്നൊക്കെ പത്താം ക്ലാസ് എന്ന് വെച്ചാൽ വെച്ചാ ഭയങ്കര വലിയ കാര്യമായിരുന്നു എല്ലാരും ചോദിക്കും റിൾട്ട് വരുമ്പോ എത്ര എ പ്ലസ്ണ്ട് എത്ര എ പ്ലസ്ണ്ട് വലിയ കാര്യമായിരുന്നു അന്നതൊക്കെ
അത് ശരി എല്ലാവർക്കും അന്നൊക്കെ പത്താം ക്ലാസ് റിസൾട്ട് വരാ കാത്തിരിക്കും നമ്മൾ വഴിയിലൂടെയൊക്ക പോക്പോഴത്തേക്കെ നമ്മളെ അറിയാത്തവര് വിളിച്ചിർത്തിട്ട് പത്താം ക്ലാസ് ല്ലാ എത്ര മാർക്കും ഉണ്ട് എത്ര എ പ്ലസ് ഉണ്ട് എ പ്ലസിലൊക്കെ ഇല്ലേ എല്ലാവർക്കും ഭയങ്കര കാര്യങ്ങ കാര്യമായിരുന്നുത് ഇത്ര പപ്പേഴ കിട്ടിക്കഴിഞ്ഞ ആ് ഒരു അഞ്ചച് താഴൊണെങ്കിൽ ആൾക്കാരർ അയും പഠിക്കത്തില്ല എനിക്ക് കൂടുതലാണെങ്കിലേ അവർക്ക് ഒരു തൃപ്തി വരുവോളായിരുന്നു
അന്ന് ഒരുപാട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഒന്നും കിട്ടത്തില്ലായിരുന്നു ഇപ്പോഴല്ലേ ഒരുപാട് പിള്ളേർ പഠിക്കുന്നത് നല്ല പോോലെ
അത് ശരിയ ഇപ്പൊ അന്നത്തേക്ക് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഇന്ന് എനേ കുട്ടികളെ പകുതി മുക്കാലു പേർക്കും